ഹലോ ഹലോ ആഹ് കേകുന്നുണ്ടോ? കേൾക്കാനാണ് കേൾക്കാനുണ്ട് അല്ല എന്തൊക്കെയാണ് വിശേഷം?
അഹ് വളരെ നല്ല വിശേഷം ഇവിടെ ഭയങ്കര മഴയാണെന്നേ.
ഉം അല്ല ഇന്നലെ ഒരു വാർത്ത കണ്ട് ഒരു ഭാഗ ട്ടൺ കണക്കിന് ഭക്ഷണം പാഴാക്കപ്പെടുന്നുന്ന് അത് കണ്ടപ്പോ തന്നെ ഞാ ഞെട്ടിപ്പോയി. അപ്പൊ തന്നെ വിളിക്യന്ന് ഓർത്തിക്കായിരുന്ന് ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ അല്ലേ നമ്മള് ശരിക്കും സംസാരിക്കേണ്ടത്. മറ്റൊരു ഭാഗത്താണെങ്കിലൊ ആളുകൾ ഒരു നേരത്തെ ഭക്ഷണത്തിനായിട്ട് പോലും ബുദ്ധിമുട്ട്ണ്. അതൊന്നും മനസ്സിൽ നിന്നന്ന് പോണില്ലെന്നേ അതാ ഞാനൊന്ന് വിളിച്ചത്.
ഓ അത് ഇന്നത്തെ ഒരു വലിയ വൈരുദ്ധ്യം തന്നെയാണ് ട്ടോ
ഇപ്പൊ ലോകത്തില് ഉല്പാദിപ്പിക്കുന്ന ഭക്ഷണം പലപ്പോഴും എല്ലാവർക്കും എത്താതെ പാഴാവുകയാണ് അതേ സമയം പല കുടുംബങ്ങൾക്കും മതിയായ ഭക്ഷണം ലഭിക്കുന്നില്ല
നമുക്ക് വീട്ടിൽ പോലും ചെറുപ്പ ചോറോ കൊറിയോ ബാക്കിയാകാറുണ്ട് പലരും അതിന്റെ വെല മനസ്സിലാക്കാതെ കളയുന്നുണ്ട്
അഹ് അതെ പിന്നെ വീട്ടിൽ മാത്രമല്ല വിവാഹങ്ങളിലും ആഘോഷങ്ങളിലും ഹോട്ടലുകളിലും പിന്നെ എന്താ ബഫേകൾ എന്നിവിടങ്ങളിലൊക്കെ വളരെ വെലിയ അളവിൽ തന്നെ ഭക്ഷണം പാഴാക്കുന്നുണ്ട്
അതെ ചെലരാവശ്യത്തിന് മാത്രം എടുക്കാതെ പ്ലേറ്റിൽ നിറയെ എടുത്തിട്ട് പകുതിയിലധികം ഉപേക്ഷിക്ക ണത കാണാം എന്തിനാണാവോ അങ്ങനെ ചെയ്യണെ
അത് ശരിയാണ് ട്ടോ അതും വെറും പണം പാഴാക്കുന്നതല്ല ആ ഭക്ഷണം ഉത്പാദിപ്പിക്ക പിക്കാൻ ഉപയോഗിച്ച വെള്ളം വൈദ്യുതി കർഷകരുടെ അധ്വാനം അതെല്ലാരും പാഴാക്കുകയാണ്
പലരും അത് മനസ്സിലാക്കുന്നില്ല ഒരരി ഒരു അരിക്കതിരിന് പിന്നിൽ എത്രയോ മനുഷ്യരുടെ പ്രതി പരിശ്രമണ്ട്
ആദ്യം കർഷകൻ നിലം ഒരുക്കുന്നു പിന്നെ വിത്തിടുന്നു പിന്നെന്താ വെള്ളം എത്തിക്കുന്നു പിന്നെന്താ അതയിലോട്ട് വളം നൽകുന്നു വിളവെടുക്കുന്നു. അങ്ങനെ കൊറേ പരി, ഈഹ് എന്താ മെത്തേഡുകൾ ഉണ്ടതി ല്ലെ. പിന്നെ പിന്നീട് അത് മില്ലിലേക്കും കടകളിലേക്കും എത്തിക്കുന്നു. പിന്നെ അതിന് ശേഷമാണ് നമ്മുടെ ഭക്ഷണം മേശയില് എത്തുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങള് ആ ഒരു കർഷകൻ കഷ്ടപ്പാട് പെട്ടാ ചെയ്യണത്.
ഇത്രയും ഘട്ടം കഴിഞ്ഞാണല്ലോ ഒരു ഭക്ഷണപാത്രം നമ്മുടെ മുന്നിലെത്തുന്നത്. അത് പാഴാക്കുന്നത് വലിയ ഉത്തരവാദി അത് കുറവാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
ഉം അതെ. പിന്നെ ഭക്ഷണം വെറും സാധനമല്ല ജീവന്റെ അടിസ്ഥാന ആവശ്യമാണ്.
ഗ്രാമപ്രദേശങ്ങളെ അവസ്ഥയെ കുറിച്ച് ചിന്തിക്കുമ്പോ വിഷമം തോന്നും. ചില കുടുംബങ്ങള് കാലാവസ്ഥ പ്രശ്ന വരൾച്ച വെള്ളപ്പൊക്കം എന്നിവയെ കാരണം വിളനാശം ശരിക്കും നേരിട്ടുകൊണ്ടിരിക്കയാ.
ഉം അത് ശരിയാണ്. ഈ കൃഷിയാണ് പ്രധാന വരുമാനമെങ്കിൽ ഒരു വിള നശിച്ചാൽ അത് മുഴുവൻ കുടുംബത്തെയും ബാധിക്കും. പ്രത്യേകിച്ച് കർഷകരിലെ
നഗരങ്ങളിൽ ഭക്ഷണത്തിന് നിരവധി ഓപ്ഷനുകൾ ഉള്ളപ്പോൾ ചില ഗ്രാമങ്ങളിൽ പോഷക സമൃദ്ധമായ ഭക്ഷണം പോലും ലഭി ക്കാതെ വരാണ് ശരിക്കും.
ആഹ് അതിന്റെ ഫലമായാണ് ഇപ്പൊ കുട്ടികളുടെയും മുതിർന്നവരുടെയും ആരോഗ്യത്തെയും അത് ബാധിക്കുന്നത്. ഇപ്പൊ പോഷകകരമായ ഭക്ഷണങ്ങൾ അവരുടെ ശരീരത്തിൽ എത്തിയില്ലെങ്കിൽ അവർക്ക് രോഗം വരുന്നു. ഇപ്പൊ മതിയായ പോഷണം ലഭി ക്കാതെയും പലരും എന്താണ് ബുദ്ധിമുട്ട് പോകുന്നു.
ഭക്ഷണം പാഴാക്കുന്നതും ഭക്ഷ ക്ഷാമവും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് എനിക്ക് തോന്നിയേക്കണെ.
ആഹ് തീർച്ചയായും. ഇപ്പൊ പാഴാക്കൽ കുറച്ചാൽ തന്നെ എന്താണ് ലഭ്യമായ വിഭവങ്ങൾ കൂടുതൽ ഫല പ്രദമായി തന്നെ നമുക്ക് എന്താ ഉപയോഗിക്കാൻ കഴിയും, അല്ലെ?
പക്ഷെ പ്രശ്നം ഭക്ഷണത്തിന്റെ അളവ് മാത്രല്ലല്ലോ?
ആഹ് അതെ ഇപ്പൊ അതിന്റെ വിതരണം സംഭരണം പിന്നെന്താ അത് കൊണ്ടുപോകാനുള്ള ഗതാഗതം എന്നിവയും വളരെ പ്രധാനമാണ്. പക്ഷേ ചില സ്ഥലങ്ങളില് ഭക്ഷണം ധാരാളം ഉണ്ടെങ്കിലും അത് ആവശ്യമുള്ളവരിലേക്ക് എന്താണ് ആ ഒരു സമയത്ത് എത് തുന്നില്ല.
അതായത് ഉല്പാദനം മാത്രം കിട്ടിയാ പ്രശ്നം പരിഹരിക്കാനാകില്ല എന്ന് ചുരുക്കം.
ആഹ് ഇല്ല. പിന്നെ ഭക്ഷ ണം ശരിയായ രീതിയിൽ സംരക്ഷിക്കുകയും വിതര വിതരണം ചെയ്യുകയും വേണം. അല്ലേല് എന്താണ് നമുക്ക വേറെ രോഗങ്ങളും വരും.
നമ്മളെപ്പോലുള്ള വിദ്യാർത്ഥികള് ശരിക്കും പറഞ്ഞാ ഇതിനൊക്കെ എന്താ ചെയ്യാൻ പറ്റാ?
ആദ്യം സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം ഒരു വിദ്യാർത്ഥി ആണെങ്കില്. ഇപ്പൊ ആവശ്യത്തിന് മാത്രം ഭക്ഷണം എടുക്കുക. പിന്നെ ബാക്കി ഉണ്ടേല് എന്ത് ചെയ്യണം ഒന്നില്ലെങ്കിൽ അത് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യണം വേറൊരാൾക്ക് പങ്ക് വെച്ച് കൊടുക്കുകയും ചെയ്യണം.
സ്കൂളുകളിലും കോളേജുകളിലും ഇതിനെ കുറിച്ച് ബോധവൽ ക്കരണ പരിപാടികൾ നടത്തിയാലും അത് നല്ലതായിരിക്കും.
ആഹ് തീർച്ചയായും. പിന്നെ ചെറിയ മാറ്റങ്ങൾ പോലും എന്താണ് വലിയ ഫലങ്ങൾ തന്നെ നമുക്ക് ഉണ്ടാക്കും.
എനിക്ക് തോന്നുന്നത് ഭക്ഷണം പാഴാക്കാതിരിക്കുക എന്നത് ഒരു നല്ല ശീലം മാത്രല്ല സാമൂഹിക ഉത്തരവാദിത്വം കൂടിയാണ്.
ഉം അതേ പിന്നെ ഓരോ ധാന്യവും വിലപ്പെട്ടതാണ്. എന്ന ബോധം തന്നെ കുട്ടിക്കാലം തന്നെ മുതൽ നമ്മൾ വളർത്തിയെടുക്കണം. അല്ലേല് വലുതാമ്പൊ ഇതറിഞ്ഞിട്ട് കാര്യമില്ല.
ഇന്നത്തെ വിഷയം സംസാരിച്ചപ്പോ തന്നെ ഞാൻ ഇനി മുതൽ കൂടുതൽ ശ്രദ്ധിക്കണംന്ന് സത്യം പറഞ്ഞാ തീരുമാനിച്ചു.
ഞാനും അതുപോലെ തന്നെട്ടോ പിന്നെ ഈ ചെറിയ മാറ്റങ്ങളൊക്കെ ഓരോ വീട്ടിലും തന്നെ ഉണ്ടായ എന്താണ് സമൂഹത്തിൽ നല്ലൊരു മാ റ്റം തന്നെ സൃഷ്ടിക്കാനാവില്ലേ
അത് ശരിയാ അടുത്തായിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ ഭക്ഷഷാമത്തെ പിന്നെ യഥാർത്ഥ കാരണങ്ങളെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് സംസാരിക്കണം
ഉം അതെ അതെ അത് ഒരു വലിയ തന്നെ പ്രധാന പ്രദേശമാണ് വി വിഷയമാണുട്ടോ
അതെ അല്ല ഇന്നലെ ഇപ്പൊ നമ്മള് ഭക്ഷണം പാഴാക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ച് പക്ഷെ ഇന്ന് ഗ്രാമപ്രദേശങ്ങളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൾ നമ്മൾ നോക്കണം അല്ലെ
ഉം അതില് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്നറിയോ
ആഹ്
ഈ ഭക്ഷ്യക്ഷാമം എന്നത് ഭക്ഷണം ഉത്പാദിപ്പിക്കാത്തത് കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു പ്രശ് നമല്ല എന്നതാണ്
അത് ശരിയാട്ടാ പല കാരണങ്ങളും ഒന്നിച്ചു വന്നാലാണല്ലോ ഈ അവസ്ഥ ഉണ്ടാവണത്
അതെ പിന്നെ ആദ്യം ദാരിദ്ര്യത്തെ കുറിച്ച് പറയാം ചില കുടുംബങ്ങൾ ക്ക് ഒക്കെ ഈ മാർക്കറ്റിൽ ഭക്ഷണം ലഭ്യമായാലും അത് വാങ്ങാൻ ആവശ്യമായ വരുമാനം ഉണ്ടാകണമെന്നില്ല ഇപ്പൊ പാവപ്പെട്ട കുടുംബങ്ങളൊക്കെ ഉണ്ടാവല്ലോ അവർക്ക് അതിനായോ എന്താ പറയാ വരുമാനം ഇണ്ടാ ഇണ്ടാകണമില്ല
അത് ശരിയാണ് കൂലിപ്പണി യണവർക്കൊക്കെ വലിയ വലിയ പൈസൊക്കൊന്നും വാങ്ങിച്ച് കൊടുക്കാൻ വാങ്ങിക്കാനൊന്നും പറ്റില്ലല്ലോ വരുമാനം കുറഞ്ഞാലും ഇതൊക്കെ ബാധിക്കും
ഉം അതുകൊണ്ട് എന്താ പലരും പോഷക സമൃതമായ എന്താ ഭക്ഷണം ഒഴിവാക്കി ഈ വെല കുറഞ്ഞ ഭക്ഷണങ്ങൾ മാത്രം വാങ്ങി ഭക്ഷിക്കു അവര്
ആ അതിന്റെ ഫലായിട്ട് എന്താണ് പ്രോപ്പർ ആയിട്ട് ആർക്കും പ്രോ ട്ടീന് ഇല്ല വൈറ്റമിൻസ് ഇല്ല അങ്ങനെ മിനറൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ അവരുടെ ബോഡിയിൽ ഇല്ലാണ്ടാവും
അതെ പിന്നെ രണ്ടാമത്തെ വേറൊരു കാരണമാണ് കാലാവസ്ഥ വ്യതിയാനം എന്നതുള്ളത്
അത് ശരിയാട്ടാ ചെല വർഷങ്ങളിൽ മഴ ഭയങ്കര കുറവായിരിക്കും ചെല വർഷങ്ങളിലാണെങ്കിലോ മഴ കൂടുതല് വെള്ളപ്പൊക്കം ഉരുൾപൊട്ടല് അത് ഇത് രണ്ടും കൃഷിനെ ബാധിക്കും
ആഹ് പിന്നെ വേറെ സാധനന്ന് വെച്ചാ വരൾച്ച അത് വന്നാൽ തന്നെ എന്താ വിളകൾ ഉണങ്ങി അങ്ങട്ട് പോകും അത് വെള്ളപ്പൊക്കം വന്നാലാ വയലുകളും നശിക്കും
ഇതെല്ലാം ഇതെല്ലാം അവസാനം വന്ന് നിക്ക്ണത് കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായി അവര് അവസാനം ആത്മഹത്യയിലേക്കും മറ്റും പോകേണ്ട ഒരവസ്ഥയ എത്തും
ഉം ഈ ചിലപ്പോലെ ഈ വിത്തിനും വളത്തിലും
അ
വായ്പ എടുക്കുന്ന കർഷകർക്ക് വിളനാശം വന്നാൽ തിരിച്ചടവ് പോലും ബുദ്ധിമുട്ടാകും
അതെ അതെ അതാണ് ഈ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥേനൊക്കെ ബാധിക്ക്ണത്
അതെ മറ്റൊരു കാര്യം സംഭരണ സൗകര്യങ്ങളുടെ കുറവാണ് ട്ടോ
അത് ശരിയാ വിളവെടുത്ത് ധാന്യവും പഴവും പച്ചക്കറിയും ശരിയായ രീതിൽ സൂക്ഷിക്കാൻ സൗകര്യം ഇല്ലെങ്കി പിന്നെ തീർന്നില്ലേ ഇതക്കെ കൊടി ഇങ്ങനെ ഉണ്ടാക്കിച്ചിട്ട് മാത്രം കാര്യല്ലല്ലോ
ആഹ് ഈ പ്രത്യേകിച്ച് ഈ പഴങ്ങളും പച്ചക്കറികളൊക്കെ ഇല്ലേ വേഗത്തിൽ കേടാകുംന്ന് നമുക്ക് അറിയാലാ അപ്പ അതിനനുസരിച്ച് അത് നമ്മള് സംരക്ഷിക്കണം
അത് ശരിയാ അതുകൊണ്ടാണല്ലോ ഈ കർഷകർക്ക് നഷ്ടവും ഉപഭോക്താക്കൾക്കാണെങ്കിലാ വെല കൂടുതലും കടേല് പോവാൻ വഴിയില്ലാണ്ട് മതിയാണ്, അത്രയാണ് പൈസ സാധനങ്ങളുടെ
ഉം അത് വലിയൊരു, എന്താ പറയാ, വൈരുദ്ധ്യമാണ് ട്ടോ ഒരു സ്ഥലത്ത് ഭക്ഷണം നശിക്കുന്നത്, മറ്റൊരുടത്ത് ആളുകൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല രണ്ട് സ്ഥലത്തും അവര് കഷ്ടപ്പാട് ദുരിതം അനുഭവിക്കുകയാണ്
അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കുറേ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ മാത്രല്ല അതു നല്ല രീതിയില് സംരക്ഷിക്കാനും കൊണ്ട് നടക്കാനും ഉള്ള കഴിവും വേണം
ഉം അതെ പിന്നെ ഈ റോഡുകളുടെയൊക്കെ അവസ്ഥയും ചില ഗ്രാമങ്ങളിൽ പ്രശ്നം അല്ലേ
അത് ശരിയാണ്, കാരണം നല്ല റോഡുകള് ഇല്ലെങ്കില് വിളകള് വിപണിയിലെത്താനായിട്ട് വൈകും, അതോടെ ചെല സാധനങ്ങള് നഷ്ടാവും, കേടായി പോകും കൊറെ നമ്മള് ഈ പച്ചക്കറിയൊക്കെ ഒരുപാട് കാലങ്ങളൊന്നും നമുക്ക് ഇങ്ങനെ വെറുതെ വെക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെയാണ് ആളുകള് അതില് വെഷം അടിക്കുന്നത്
ഉം അപ്പൊ ഈ വിദ്യാഭ്യാസത്തിനൊക്കെ ഇതായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടോ
തീർച്ചയായിട്ടും. നല്ല കൃഷി രീതിയും ജലസംരക്ഷണവും ഈ വിള പരിപാലനം ഒക്കെ തുടങ്ങിയ അറിവുകൾ ലഭിച്ചു കഴിഞ്ഞാല് കർഷകർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഇതൊക്കെ സൂക്ഷിക്കാൻ പറ്റുവല്ലോ
ഉം അപ്പൊ ഈ സാങ്കേതിക വിദ്യയും സഹായിക്കുമല്ലേ
അതെ അതെ കാലാവസ്ഥ മുന്നറിയിപ്പുകളും, മണ്ണ് പരിശോധനയും, മികച്ച വിത്തുകളും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വീഡിയോസൊക്കെ നമുക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്ക കിട്ടാറുണ്ട്. അതൊക്ക കഷകർക്കും എത്തിക്കഴിഞ്ഞാൽ അത് അവർക്ക് ഗുണം ചെയ്യും
പക്ഷെ എന്നാലും എല്ലാവർക്കും ഈ സൗകര്യങ്ങളൊക്കെ ലഭിക്കുന്നില്ലല്ലോ
അതാണ് വലിയൊരു പ്രശ്നം കാരണം പ്രത്യേകിച്ച് അകലെ ഈ കുഗ്രാമങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് ആളുകൾക്കൊക്കെ ഇത് കിട്ടാനുള്ള സാധ്യത ഭയങ്കര കുറവാ. ഫോൺ പോലും അവർക്കില്ല.
ആഹ് അപ്പൊ ഈ ഭക്ഷണം ലഭ്യമാക്കുന്നതും അതെല്ലാവർക്കും തുല്യമായി ലഭിക്കുന്നതും രണ്ടും വ്യത്യസ്ത കാര്യങ്ങളാണന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി
വളരെ ശരിയാ, കാരണം ഭക്ഷ്യ സുരക്ഷ എന്നത് ഉല്പാദനം മാത്രമല്ല, എല്ലാവർക്കും ആവശ്യമുള്ള ഭക്ഷണം കിട്ട കിട്ടണുണ്ടോ വാങ്ങിക്കാൻ കഴിയണുണ്ടോ, അതൊക്കെയാണല്ലോ
ഉം പിന്നെ ഈ കുട്ടികളാണ് ഈ പ്രശ്നത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ എന്നാണ് തോന്നുന്നത്
ശരിക്കും, കാരണം വളർച്ചയുടെ പ്രായത്തില് പോഷകാഹാര കുറവുണ്ടെങ്കിൽ പിന്നെ അവരുടെ ശാരീരികവും മാന സികവും ആയ വളർച്ചേനെയൊക്കെ അത് അഫക്‌ട്
ഉം സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതികൾക്ക് അതുകൊണ്ടാണ് ഇത്ര പ പ്രാധാന്യമുള്ളത്
അതെ, അത് പല കുട്ടികൾക്കും ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം ആകാറും ഉണ്ട്
ഉം നമ്മളീ വീട്ടില് ഭക്ഷണം പാഴാക്കാതിരിക്കുന്നത് പോലും ഈ വെലിയ പ്രശ്നത്തെ കുറിച്ച് ച്ചുള്ള ബോധവൽക്കരണത്തിന്റെ തുടക്കമല്ലേ
അതെ, സമൂഹത്തിലെ മാറ്റങ്ങള് പലപ്പോഴും ഓരോ വ്യക്തിയുടെയും ചെറിയ ശീലങ്ങളിൽ നിന്നാണല്ലോ ശരിക്കും പറഞ്ഞാ തൊടങ്ങണത്.
ഉം പിന്നെ ഇന്നത്തെ ഈ സംഭാഷണത്തിലൂടെ എനിക്ക് ഭക്ഷ്യക്ഷാമം ഒരു കാരണത്താൽ മാത്രം ഉണ്ടാകുന്ന പ്രശ്നം അല്ലന്ന് എനിക്ക് വ്യക്തമായിട്ടോ
അതെ ദാരിദ്ര്യവും, കാലാവസ്ഥ വ്യതിയാനവും, സംഭരണ സൗകര്യങ്ങളുടെ കുറവും ഗതാഗത പ്രശ്നവും, വിദ്യാഭ്യാസ കുറവും, ഇതൊക്കെ ചേർന്നാണ് ഇത് ഇത്ര പ്രശ്നമാവണത് ആ
ഇനി എനിക്ക് അറിയേണ്ടത് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ എന്താ എങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ പറ്റണത് ഈ സർക്കാർ, സമൂഹം, വിദ്യാർത്ഥികൾ, പിന്നെ സാധാരണായ ജനങ്ങൾ എന്നിവർക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നാണ്
അതെ നമ്മള് ഇതിനെപ്പറ്റി ശരിക്കും സംസാരിക്കണം പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞാ മതിയാവൂല്ല പരിഹാരങ്ങളെ കുറിച്ചും സംസാരിക്കണം.
ഉം അതെയതെ. അപ്പോ ആദ്യം സർക്കാരിന്റെ പങ്കിനെ കുറിച്ച് പറയാമല്ലേ.
തീർച്ച. കർഷകർക് നല്ല വിത്തുകള്, ജലസേചന സൗകര്യങ്ങള്, പരിശീലനങ്ങള് വായ്പാ സഹായങ്ങള് ഇൻഷുറൻസ് ഇതൊക്കെ തുടങ്ങിയ കാര്യങ്ങള് കുറച്ചും കൂടി ശക്ത്മാക്കണം. ഇതിലൊക്കെ അവര് കുറച്ചുംകൂടെ കോൺസെട്രേറ്റ് ചെയ്യണംന്നാണ് എനിക്ക് തോന്ന്ണത്.
അപ്പ ഈ അ അതിലൂടെ കർഷകർക്ക് എന്തെങ്കിലും നഷ്ടം കുറയ്ക്കാൻ കഴിയുമല്ലേ.
പിന്നല്ലതെ. പ്രകൃതി ദുരിതങ്ങൾ വന്നാലും പൂർണ്ണമായിട്ടും തകർന്നു പോവാതെ മുന്നോട്ട് പോകാനായിട്ട് കൊ സഹായിക്കും.
ഓഹ് അപ്പൊ ഈ സംഭരണ സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കാൻ പറ്റോ.
തീർച്ചയായും. വിളവെടുത്ത ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളൊക്കെ സുരക്ഷിതായ്ട്ട് സൂക്ഷിക്കാൻ കൂടുതൽ ഇങ്ങനെ ഗോഡൗൺ പോലത്തെ സാധനങ്ങളും അതുപോലെ തന്നെ ശീതീകരണ സംഭരണ സംവിധാനങ്ങളൊക്കയില്ലേ. അതൊക്കെ ആവശ്യവാണ്.
ആഹ് അപ്പ ഈ അതീ കൂടെ തന്നെ നമ്മുക്ക് ഈ കേടാക്കുന്ന ഭക്ഷണത്തിന്റെ അളവും കുറയ്ക്കാൻ പറ്റും അല്ലെ.
ആഹ് അതെ അതെ അതെ. കർഷകനും ഉപഭോക്താവിനും ഒരുപോലെ ഗുണം ലഭിക്കും. അതെതായാലും നന്നാവും.
ഉം. അപ്പ ഗതാഗതവും പ്രധാനമാണല്ലേ ഈ പറഞ്ഞു വര്നത്.
അതെ. നല്ല റോഡുകളും വേഗത്തിലുള്ള ഗതാഗത സംവിധാനങ്ങളും ഉണ്ടെങ്കി അത്രയും നേരത്തെ ഭക്ഷണം മാർക്കറ്റിൽ എത്തും. എളുപ്പത്തിൽ നമുക്ക് വാങ്ങിക്കാം അപ്പൊ ഭക്ഷണം കേടാവുന്നതും കുറയും.
അപ്പൊ ഇതിനോട് നമ്മുടെ സമൂഹത്തിന് എന്തക്കെ ചെയ്യാൻ പറ്റൂംന്നാണ് തോന്ന്ണേ.
ഒരുപാട് കാര്യങ്ങളെയ്യാൻ പറ്റും. വിവാഹങ്ങളും ആഘോഷങ്ങളും ഹോട്ടലുകളും എന്നിവടെയൊക്കെ ഭക്ഷണക്കെ സുരക്ഷിതായിട്ട് സൂക്ഷിക്കണം ഇതൊക്കെ ചെയ്താൽ തന്നെ എല്ലാം റെഡിയാവുംന്നേ. നമ്മളൊന്ന് മനസ് വെച്ചാ ശെരിയാകാവുന്നതെ ഉള്ളൂ എല്ലാം.
ആഹ് പിന്നെ ഞാൻ ചെലോട്ത്ത് കേട്ടിട്ട്ണ്ട്ട്ടോ ഇങ്ങനെ ചില സംഘടനകൾ ഇതിന് വേണ്ടി ഇണ്ട്. അവരിങ്ങനെ ചെയ്യാറുണ്ടെന്നും
ആഹ്. അതും ശരിയാണ് അതൊക്കെ നന്നാവട്ടേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആഹ് സമയം കൊറെ പോയത് അറിഞ്ഞില്ല. ശരിയെന്നാ.
ആഹ് ശരി എന്നാ പിന്നീട് വിളിക്കാം.
ആഹ്